ക്യാ
ആഹ് ഉണ്ട്
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ മുറ്റടിക്കലും അങ്ങനത്തെ പണികളൊക്കെ എടുക്കലുണ്ടാ റസ്റ്റ് ഒക്കെ ഒഴിവാക്കിയാ ഇനി അല്ലല്ലെ ഇനി പണിയെടുക്കണല്ലേ
എല്ലാ പണിയും ഉണ്ട് ഒറ്റക്കായ പിന്നെ എല്ലാ പണിയും എടു തിന്ന ആരെയും കാത്തക്കാല്ലല്ലോ
ആഹ് അതെന്നെ അതെന്നെ ഞാനിപ്പോ അതേ മറികെടോ ഞാനൊ ഒരു ഇതില് പിന്നെ എന്താണ് എന്തെങ്കിലും ഇപ്പോ എന്റെ മാപ്പിള അങ്ങനെ പറയണണ്ട് അനക്ക് ഇപ്പോ വെറുതരിക്കും ഞാനങ്ങനെ കുട്ടീനെ ആയിട്ട് ഒറ്റയ്ക്ക് ഇവരൊക്കെ സ്കൂ മദ്രസ് പോയാലേ ഒറ്റക്കെ ഇങ്ങനെ ഒരു ഒരു ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക് അപ്പ അയിനൊകെ ഒന്ന് താവാൻ വേണ്ടിന്നോട റിയാണ് ഓൺലൈനിൽ ചെയ്തുടെ അൻക്ക് റിയണല്ലേ കേക്ക് മുന്നൊക്കെ കേക്ക് സെയ്ൽ ചെയ്തിര്ന്ന് അഞ്ച് എട്ട് അഞ്ചാറ് കേക്കുകള് സെയില് ചെയ്തീനി എന്റെ പെരയിലായപ്പം അന്ന് ഇന്റെ ഇവിടെ കെട്ടിയവന്റെ തറവാട്ടിങ്കില്ലേ ഞങ്ങളെ അവിടൊന്നും ഓവൻ ഒന്നും ഇല്ലല്ലോ. ആഹ് അപ്പൊ അവിടെ ഓവനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് അല്ലെ ഇപ്പോ ഓരിക്ക് ഇഷ്ടപ്പെടു വിചാരിച്ചാണ് ഞാൻ അത് നിർത്തിവെച്ചിട്ടുന്നടോ. ഇപ്പൊ അന്ന് അന്ന് നമ്മ ബ് ഈ കേക്കിന് ഒരു പ്രശ്നമുണ്ട് നമ്മള തിങ്ങനെ ചെയ്തുകൊണ്ട് നിക്കുമ്പോഴാണ് ആ പെർഫെക്റ്റ് ഇതായിട്ട് വരുള്ളൂ കറക് ആ ഒരു ഇത് കിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ എത്ര അങ്ങനെ ചെയ്തിട്ടും അങ്ങനെ ആയി കിട്ടണില്ല കാരണം ഇപ്പൊ കൊറേആയില്ലേ അപ്പോ ഞാൻ വിചാരിച്ച് ഒന്ന് കേക്കിൻ്റെ തന്നെ ഒന്നുകൂടെ സെറ്റാക്കി എടുത്ത് ആ ബിസിനസ്സ് തുടങ്ങിയാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് മാപ്പിള ഇങ്ങനെ പറയും ഏഹ് നമ്മക്ക് ഇവിടെ നമ്മളെ ഈ ഷോപ്പുകളിൽ തന്നെ കൊടുത്താ മതിയല്ലോ? അപ്പൊ ഞാൻപ്പൊ ഇങ്ങനെ വിചാരിക്കണ്ട് ഇൻഷാ അള്ളാ ഉം പിന്നെ ഇതൊന്ന് ഏഹ് തുടങ്ങിയാലോന്ന് ഈ സൈലബനൊക്കെ അല്ലേ ഇപ്പൊ കമ്പിനി എന്താണ് കഫലബൻ സൈലബൻ ഒക്കെ അല്ലേ. അതൊക്കെ ഒന്ന് ട്രൈ ആക്കിട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങിയാലോന്നൊക്കേണ്ട് ഞാനിപ്പോ ബ്രൗണി ഉണ്ടാ ആ ഗ്രൂപ്പില് ഞാൻ വിട്ടന്നില്ലേ ബ്രൗണി
ആഹ് ആഹ് ആ ഇപ്പ ഉണ്ടല്ലോ ഇപ്പ ഇങ്ങനെയല്ലേ വാങ്ങുന്നുണ്ടാവുംല്ലോ?
ആഹ് അതു തന്നെയ അപ്പൊ അതെ പിന്നെ നമ്മടെ ബ്രൗണിക്കുള്ള സാധനങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തയച്ചിട്ട് ആകെ രണ്ട് രൂപയാണ് ബാക്കി കൊടുന്നത്.
ഏഹ്
അപ്പൊ ഇന്റെ കെട്ടിയോൻ പറയാണ് ഇതൊരു ബിസിനസ് ആക്കാണെങ്കിൽ അവളോട് പറഞ്ഞാ കേക്കൂല അത് തിന്നാനാണ് ഇത്രയും സാധ്യത എന്നിട്ട്പൈസന്റെ സാധനം വാങ്ങിട്ട് ഉണ്ടാക്കിക്ക്ണ് ജ് പറഞ്ഞ് എന്നിട്ട് ഞാനിപ്പം ഒരു വേറെരും മിഞ്ഞാന് വേറൊന്നു ഉണ്ടാക്കി വേറെ ഒരു കാരമൽ ബ്രൗണി ഉണ്ടാക്കി അപ്പൊ അതൊക്കെ ഉണ്ടാക്കി നിക്ക് തോന്നൂ എന്തെിലൊക്കെ ഒന്ന് തുടങ്ങണം തുടങ്ങണമെന്ന്. എനിക്കാണെങ്കിൽ കുക്കിംഗ് ന്നാള് റാശീന്റെ കൂടെ വന്നപ്പോ ഞാന്
തുടങ്ങിയാ നല്ലതല്ലേ?
ആഹ് അത് തന്നെ എന്തെങ്കിലും നോക്കണം തൊടങ്ങണം തൊടങ്ങണം എന്ന് ഇങ്ങനെ വിചാരിച്ച് നിക്കണുണ്ട്. പക്ഷെ നിങ്ങള് ദുവാ ചെയ്യ്.
ആഹ് ഇൻഷാ അള്ളാ ഇപ്പ എല്ലാരും ഇങ്ങനെ അതു ഇതുവായിട്ട് നിക്കുന്നത് ആരും വീട്ടില് വെറുതെ ഇരിക്കുന്നില്ലല്ലോ നമ്മള്
ഇല്ല അതെന്നെ പിന്നെ ഇപ്പം ഇളച്ചൻ ഇവിടെ വന്നപ്പോളേ ഓന് ഓനെയാണ് നമ്മള് എന്തെങ്കുമൊക്കെ ഓൻ നമ്മളെ ഉണ്ടാക്കിയ റെസിപ്പിക്കൊക്കെ പിന്നെ നല്ല അഭിപ്രായമാണെങ്കിൽ നല്ല തെന്ന് പറയും കേട നിക്കണ ഇത് തീരെ പോരാട്ടോ ഇതെന്താ എന്തോ സംഭവിച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള അഭിപ്രായം കറക്റ്റ് പറഞ്ഞു തരല് ഓനാണ്. ചെറിയ എളച്ചേന് ഇപ്പ കല്യാണം കഴിഞ്ഞതേഉള്ളുച്ചന് അപ്പൊ ഓനോട് ഇവിടെ വന്നു അപ്പം ഞാങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോ തന്നെ അവൻ പറയ്ണ്ട് ഇങ്ങള് തുടങ്ങിക്കോളി എന്താ നിങ്ങൾക്ക് തുടങ്ങിയാല് അങ്ങോട്ട് ഇങ്ങളെന്നോ പറിം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കിയിട്ടാല് ആൾക്കാര് ഇഷ്ടം പോലെ വരും ങ്ങള് തുടങ്ങീന്ന് തുടങ്ങീന്ന്ന്നൊക്കെ പറഞ്ഞേ ആഹ് അപ്പൊ ഞാൻ പറഞ്ഞി എന്നാ നോക്കി നോക്കല്ലേന്ന് പറഞ്ഞ് ഇരിക്കുണ്ട് ഇനിപ്പോ വേറെ ഒന്നും കണ്ട് ഒന്നും കൂടെ വലുതാവണ്ടേ എന്നൊക്കെ തോന്നുന്നു എന്തെിലൊക്കെ ചെയ്തോക്കെ നല്ല കാരണം ഞമ്മക്ക് ഇപ്പം ഇങ്ങക്കുള്ള കഴിവാവൂല എനിക്കുള്ളത് എനിക്കു ങ്ങൾക്ക് രണ്ടാൾക്കും വ്യത്യസ്ത ഞാന് ഞാന് പ്ലസ് ടു പഠിക്കുമ്പോ തൊട്ട് ഞാന് യ്യു പിന്നെ അന്നൊക്കെ മനോരമ പച്ചപ്പൊതിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു മനോരമ കിട്ടല് ണ്ടാ യിരുന്നു അയിത്തൊക്കെ ഒരു ഇതൊക്കെ ഒട്ടിച്ച് എഴുതി ഒട്ടിച്ചിട്ട് നട്ട റെസിപ്പികളൊക്കെ എഴുതിോട്ടിച്ചരു നോട്ട്ബുക്ക് നിറച്ചിണ്ടായിരുന്നു ഇങ്ങട്ട് സ്കൂള ഇല്ലാത്ത ദിസം അത് ഉണ്ടാക്കിയിട്ട് ഇമ്മന്റഅടുത്ത്ന് ചീത്തേക്കലാണ്
മുറിച്ചെടുക്കുന്ന
ആഹ മുറിച്ചെടുത്ത് ഒട്ടിച്ചിട്ടുണ്ടാവും അതേ മതിക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലെ ഒരു കുക്കറി ഷോ ഉണ്ടായിരുന്നു അത് ഞങ്ങളോട് ചെറിയ അന്നത്തെ ച ടിവിയ ചെറിയ പെട്ടിക്കൂടുലത്തെ ടിവിയല്ല കൊണ്ട നടക്കണേ ഇപ്പഴല്ലേ ചുമരമൊക്കെ ഫിക്സ് ആക്കിയത് എടാ പെട്ടിക്കൂടുതലത്തെ ടി വി ഉണ്ടാവും പന്ത്രണ്ട് പന്ത്രണ്ട് അണ്ടര മണി ഒക്കെട്ട തുടങ്ങ അപ്പോന് ഞാൻന്റെ പണി പെരീ മാക്ക് സഹായിച്ച കൊടുക്കണൊക്കെ ചെയ്ത കൊടുത്ത് വേൻ കുളിയൊ ക്കെ കഴ ചേന്റെ മുന്നിലെ ഒരു നോട്ട് ബുക്കും പേ നായിട്ട് പോയിരിക്കുവ എഴതിരിക്കാൻ
ആഹ
അങ്ങനെ എഴുതിരിക്ക അപ്പ ഇമ്മ ഇമ്മ അതിന് കാണുമ്പോൾ തുടങ്ങ ചൂടാവലേ അപ്പൊ എന്താ ചിലത ഒക്കെ കേടന്നിട്ടണ്ടാവും ചെ അരിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാക്കിട്ട് കേട സാധനങ്ങളൊക്കെ നാസാക്കിയിട്ട് ഇവിടെ ഇ മേലാലക്ക് ഉണ്ടാക്ക അയക്കൂല ന്നറിയായിരുന്നുമ്മ അങ്ങനെ അങ്ങനെ അന്ന തന്നെ ഒക്കെ ഇഷ്ട ഒരു ഫീൽഡ്ന്നപ്പ ഇപ്പൊ പറാശി വരിലുണ്ട് പറഞ്ഞപ്പം ഞാന് എന്തെങ്കിലുംപ്പം നമുക്ക് ഉണ്ടാക്കി അങ്ങനെഞാൻ എന്ത് ചെയത് തലേന് തുടങ്ങിയ പണിയ അപ്പ എന്റെ മോന അപ്പ തുടങ്ങിയ പറിച്ചടാ എന്റെ മോനെ ഇനി തുടങ്ങി ഇമ്മച്ചിക്ക് ഓരോരുത്തര് വരുണ്ട് പറഞ്ഞആൽ ഇമ്മച്ചക്ക് ഉറക്ക ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും എന്നിട്ട് ഞ ഉറങ്ങാതിരുന്നിട്ടൊന്നുംല്ല ഞാൻ കലുത്തപ്പ ഉണ്ടാക്കി പിന്നെ രണ്ട ഐറ്റം പുുഡിങ് ഉണ്ടാക്കി നോക്കി പിന്നെ എന്തൊക്കെയ എന്തൊക്കെയ ഇണ്ടാക്കി മന്തി ഉണ്ടായിന്ന് ഇ അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഏഹ
റാശി രാവിലെ വന്നാ
ആ റശി ഒരു പത്ത് അല്ല ഒരു പതിനൊന്ന് മണി ആയിക്കുന്നാല ഒരു മണി അയിക്കണേ റാശി ഒരു മണിആയിക്ക് വന്ന അപ്പോ രാവില ഓല്ല്ക്ക് വരാൻ പറ്റീ ഇരില്ല ഒരു മണിയ ആക്ക വന്നപ്പോ വിട്ട് പിന്നെ വൈകേരഞ്ണി അഞ്ച്ണ രരെവിടെ ഉണ്ടായിരിക്കണ കുറച്ച നേരംഓഴി ഇരു കിന്ന് സംസാരിു കൊറെേ നേരംഞ ങ്ങൾ ആഡും ഇങ്ങടും സംസാരിക്കാൻ പറ്റിട്ടാ
ആ
കൊറെ പക്ഷെ കാണുമ്പോ നമുക്ക് റബ ഇനമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ല മതിയായിട്ട് കാണണവരല്ലേ എന്ന അവളെ കുട്ടികളും തന്നെ നല്ല സം സംസാരിക്കാനൊക്കെ പറ്റിയോ കുട്ടികള പക്ഷെ അതിലൊത്തി ഒരു മോള് തനി കാസർഗോഡ ആണ് പറി ണത്
ആരിമൂത്തതാ ലാസ്റ്റ് തൊ ന്നടുക്കത്തിയ
തോന്ന മൂത്തതാ തോന്നുന്നത്ല്ലല്ല ലാസ്റ്റ് ത്തത് ആൺകുട്ടി എ അതിന് നേരെ മേലക് മേ ത്തെ പെൺകുട്ടി ഫുൾ കാസർഗോള പറിന്നേ മറ്റൊരു രണ്ട ഒട്ടത്തെ രണ്ട് പെകുട്ടികള് പിന്നെയും സംസാരിക്കണ നമ്മള ഇത് പറയണ്ട് പറഞ്ഞ അങ്ങനെ കിട്ടിയ വന്ന് ഓരോട് സംസാരിച്ചു രാശിയൊക്കെ പറയ ഇന്റെ മാപ്പിള ഇന്റല്ലേ അപ്പ ഇന്റെ മാപ്പിളനെ നല്ലോ പറ്റിക്കന് ഓള മക്കൾക്ക്. ഓലി ഇ ച്ച എന്തോന്നാണോലോ പറയാ ഇക്കാക്ക് അങ്ങനെ എന്തൊക്കെ ഇല്ലേ അവിടെ ഭാഷ
ആഹ് ആഹ് ആഹ് ആ ഇച്ച തന്നെ
സാലിച്ച നല്ല ഫ്രണ്ട്ലി സംസാരാണല്ലോ സംസാരിച്ചിണ എന്നൊക്കെ പറഞ്ഞേ ഞാ പറഞ്ഞേില്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി സംസാരത്തിന് കുഴപ്പൊന്ന ഇല്ല ആര് വന്നാലും സംസാരിചോൽ ണ്ടി മാപ്ല നല്ല രീതിക്ക് ഇരിനോളി ഇന്നവിടെ നിന്നോ റാഷിയോട് പറ ഇനോട് ചോയ്ച്ചി തലേനൊക്കെചോയ് ച്ചി എവുടെ നിക്കാനൊക്കെ കാ പറൂ ആരൊക്കെ വിരുന്നേര് ഇണ്ടത്രേ. റാഷിറഞ്ഞിക്കണ് ഇഞ് അടുത്ത വരവ അന്നേറ്റ് വരുമ്പോ അല്ല ഇങ്ങ എന്റെ അടുത്ത് വരുമ്പോ ഞമക്ക് ഇവിടുന്നു എവിടേക്കെങ്കിലും പോണോട്ടാ കടല് കാണാൻ പോണോന്നൊക്കെ പറഞ്ഞി
ആഹ് എ ടുത്താന്നല്ലേ?
ഓളെ ഓളാ ഒരേ റാഷിന്റെ അനിയത്തിന്റെ വീടാണ് പിന്നെ എവിടെ അടുത്ത് പക്ഷെ ഇത്രയും അടുത്തണ് റാശി പറഞ്ഞപ്പോളാ ഞാൻ അറിയുന്നത് പക്ഷെ ഞാൻതൊരായ്ക്കൊന്നും പോയിട്ടില്ല്യ. വളാഞ്ചേരി ആയതോണ്ട് ഇവിടെ അടുത്തന്നെ
ആഹ് ന്ന് ഗ്രൂപ്പിൽ പറയുന്ന്ണ്ടിണല്ലോ.
ഓരോരുത്തരിക്ക് ഒന്ന് കന്നനന്നർന്നു. ഇതിപ്പോ മ്മൾ കൊറേ വർഷങ്ങളായിട്ട് ഓൺലൈനിൽ കൂടെങ്ങനെ ബന്ധല്ലേ?
ആഹ് എത്രയി പറയ്ന്ന് ഇതുവരെ ഹ് ണ്ടില്ലല്ലോ
ഹി അയിന് എത്രമ്മള്പ്പ പറയിന്. ന്നാലും രാശിനെങ്കിലുംകാണാൻ കിട്ടിയല്ലല്ലേ അതൊരു സന്തോഷം തന്നെനു. ന്റെ മ്മീ ണ്ടായിന്ന് അന്ന് വിടെ ഇമ്മാട്ന്ന് അയിന്റെ തലേന്ന് പോവാൻ നീക്കെർന്നു. ഞാൻ മ്മാട് പറഞ്ഞ് മ്മ നാളെ ഇങ്ങനെ ന്റെ കൂട്ടുകാര്ത്തിയാൾ വേര്ണ്ട് അത് കഴിഞ്ഞിട്ട് ങ്ങക്ക് പോവാന നുമ്മ പിന്നെ അവര് പോയ പിറ്റേന്ന് രാവിലെ പോയ്യിം ചെയ്തിട്ടാ.
അതെയാ.
ഉം. നല്ല സന്തോഷാണ് ഞാൻ ബറ ഓൺലൈനിള്ളനീചിട്ടിപ്പോ - നമ്മള് പറിയും ഓൺലൈനില് വന്ന്ക്കണത് വിശ്വസിക്കാൻ പാടില്ല പക്ഷെ ഇന്റെ അഭിപ്രായത്തില് ഓൺലൈൻലാണ് ഇനിക്കെല്ലാം കിട്ടീക്ണേ. അല്ല ല്ലെ നമ്മൾ എത്ര വർഷായി നമ്മളിപ്പോ എത്ര വർഷാ യിട്ടുണ്ടാവുംനാല് വർഷായിലെ?
നാലന്നും പോരല്ലോ അഞ്ചാആറാറ്റായില്ലേ നവാവിൻ താെടങ്ങീട്ട് എട്ടു വർഷ്-
ആ അതന്നെ അങ്ങനെ തുടങ്ങി ടൈമില് കഴിഞ്ഞ പാട്ണ്ടല്ലേ ഞാനൊക്കെ കേറിക്കന്ന്. ന്റെ പിന്നാല ങ്ങളും ആഹ് അതെ അതെ അതെ. അയന്നെ പറയണേ. അപ്പം ഞാൻ പറയാ ഒരു സൗഹൃദം ഇന്നും ഞമ്മളെക്കൊണ്ട് കൊണ്ടെട്ക്കാൻ പറ്റിട്ട്ണ്ട്. ആഹ് അതെ. ഞമ്മക്ക്തിൽ അങ്ങത്തെ ഒരു കു കുശും്പ് കുുന്നായ്മ ഒന്നുമ ഇല്ല പക്ഷെ ചേലോരെ പറയും ഓൺലൈനിലല്ലേ അതൊന്നു വിശ്വസിക്കാൻ പറ്റൂല നമ്മള് ഇതിലൊന്നും ചതിക്കൂല പോയിപ്പെടാത്തൊണ്ട് നമുക്ക് വിശ്വാസപ്പെ ആശ ജ് വന്ന പോലെ എന്നെങ്കിലും ങ്ങളൊക്കെ കാണാൻ പറ്റുന്നൊ ഒരു പ്രതീക്ഷയുണ്ട് നന്ക്ക്. ഉം അപ്രതീക്ഷിത മ പിന്നെ ങ്ങള് കണ്ണൂരും ഞാൻ മലപ്പുറം അത് ആ ഒരു പ്രശ്നണ്ട് ഇവി
ആ വയങ്കര ഇതായി പോയി ആഹ്. അല്ല കോഴിക്കോടാവത്തെങ്കില് പിന്നിം വരും. ആ അങ്ങോട്ട് പ്പൊ വരുന്നേ ഇല്ലല്ലോ.
കാരണം നേരിട്ട് ട്രയിൻ റങ്ങാനൊക്കെ ഇവിടക്ക് ഈ ഊരിക്ക് ട്രെയിനും ല്ല ഒന്നും ഇല്ല ല്ലോ ബസ്ണ്ട്ലൈൻ ബസ് വിടെള്ള ഒരുപാട് ബസ് കേറിറങ്ങി വരും പിന്നെ റാഷിക്കേ ആഷിന്റെ ഫാമിലി ഇവിടെണ്ട് ഓള ഇവടെ കുടുംബക്കാർ ഇവിടെ ഉണ്ടായതൊണ്ടണ് ഓൾ ഇവിടെ എത്തിപ്പെട്ടത്.
ആഹ്
അല്ലെങ്കിഓളും ഇങ്ങട്ട് എത്തൂലേ ർന്നു. അത്‌വിടെ അടുത്തന്നെ ഓളെ അനി ഓളെ അനിയത്തിനാ..... അനിയ ന്റെ മാപ്പിള ആ മ്മടെ കാസർഗോഡ് ഏ എന്തോ അനിയത്തിന്റെ മാപ്പിള എന്തോ മരക്കചോടാം എന്തോ പറഞ്ഞയ്ന് വേണ്ടിട്ട് ട്ടിങ്ങനെ കാസർറോഡ് വന്നേന്നാലാ. അങ്ങനെ ഇബാലളെ കണ്ടിഷ്ടായിട്ട് ചോദിച്ചതാണത്ര അനിയത്തിനെ.
ഓ അതെയാ.
ആഹ് അങ്ങെനെ ഇങ്ങട്ട് കെട്ടിയാണ്ത്ര പിന് ഇങ്ങ്ട് കെ ട്ടി കൊട്ന്നാണ്. പിന്നെ ഓളനിയ അതോണ്ടാത്രെ ഓള്ബടായത്.
ആഹ.
ഏപ്പ ഓള്ക്ക് ക്ലാസ് ഓള റീണ്ട് അനിയത്തിറീണ്ട് അനിയത്തി പോന്നിരിന്നല്ലൊ. ഏതര ങ്ങള് ക്ലാസൊ ണ്ട് പോക്ക്ണ്ടോയ്ച്ചാല് ഇൻക്ക് അയിന് അട്ട് പോവാൻ നേരം കിട്ടണ്ടേ. ഇവരൊക്കെപാടെ ഇങ്ങണ്ട് എഴുന്നള്ളീറ്റ്ന്ന്. ഇവരു വെക്കേഷൻണ്ടായ അപ്പ വരും ഇവരൊക്കെപാടേങ്ങട്ട്. പിന്നെ ഞാനെപ്പള ആണ്ട് പോ
ആ. കാശി കഴിഞ്ഞ വെക്കേഷനൊന്നും പോയില്ലല്ലോ.
ആര്?
റാശി കഴിഞ്ഞ വെക്കേഷനിലും അ അനിയത്തിന്റെറട്ത്ത് പോയിനല്ലോ.
ആഹ. അതന്നെ എല്ലാ വെക്കേഷനും പോവു ണ്ട്ന്ന്. അപ്പം പിന്നെ ബ്ള് ക്കാണ്ട് പോവാൻ പറ്റണില്ലാന്ന്. ബാങ്ക് കൊടുക്ക്ണ്ടിട്ടാ. ബാങ്ക് കൊടുക്ണ്ട് ഞാൻ കട്ടാക്കി വിളി
ആ. ഓക്കെ.